മാസ്കം
ഹലോ
നമസ്കാരം എവിടെയാണ്
പിന്നെ എനിക്ക ഇത കൂടി കഴിഞ്ഞാ മുപ്പതായി ദാ ഇല്ല
ഏയ് എവിടൊണ് ചോദിച്ചിട്ട് പിന്നെ എന്താണ് പൊന്നെ
പിന്നെ
ആഹ
എന്താ വിശേഷം ആ തൊണ്ടലൊക്കെ കഫണ്ട്
അത് ശെരി അതാണ് മുപ്പതാണ് നാല്പതാണ്ന്നൊക്കെ ഇങ്ങനെ വിളിച്ച
ആഹ അതാാണ് എനിക്ക് പണ്ടേല ക ഒന്നും ഓമ്പൊക്കല്ല ഇരുന്നല
ആ അതെ അതെ
നമ്പും ഒന്നു മുതൽ പത്ത് പരെ എടുത്ത്
പക്ഷ അല്ലാ ഞൻ ഒമ്പതും പത്തും എടുത്ത്
നിങ്ങെ ഒമ്പത് പത്ത്
ആഹ
പിന്നെ നമുക്ക് വെക്കുംന്നുണ്ടെങ്കിലല്ലോ നോക്ക
വയ്ക്കും അത്ന്നെ അല്ല കഴിയുന്നുണ്ടെങ്കില് പത്തെടുത്താലും നല്ല അതാണ് നല്ലതല്ലേ ഉ
പിന്ന ആരും പിന്നെ നേർസാക്കിട്ടേ ഇത ഉം മോക്ക ശുഖായ അടെ
അത് ശരി
ഉം നമുക്ക ഞാൻോ ഇതല്ല അ താങ്ങ ഒരു മിറ്റത്ത ഇങ്ങനെ പോ ഇങ്ങനെ ഇറങ്ങി പോവാ പെട്ടെന്ന് തിനെ വന്നതുന്ന അ സുഖം
ആഹ ശരി
പിന്നെ രണ്ടു ഭാഗം ഞങ്ങള് വാതില് ചാവിട്ടതേര്ന്ന്. സങ്കടത്തിലേര്ന്ന്
ഉം ഉം ഉം എന്തോ വരവു പോക്ക......
അങ്ങനെന്തോ ആാണ് അങ്ങനെ എന്തോാണ് ഞങ്ങള് തങ്ങമാരത്തൊക്കെ പോയിരന്ന്..... എന്തോ കൂടിയതാണ് ഉം..... ഓന് പഠി ഇപ്പ പഠിക്കാന് എമ്പതാം ക്ലാസ് ഒക്കെ ആയിട്ട് ഇപ്പ പോ പോവാൻ പറ്റണില്യ. ഏ ഇപ്പൊ ഞങ്ങൾ ഇപ്പോ അത് കഴിഞ്ഞപ്പോ നിങ്ങളെ കോള് കഴിഞ്ഞിട്ടാണംഞങ്ങക്ക്! ! ! ! ! ! ! ! ! ! ക്ക് പോവാണ്ട് രാത്രി. ആം മോളത് ശരിയാക്കാന് ആ ! ! ! ! ! ! ! ! ! !
അഹ് ശെരി അഹ് ശെരി.
പിന്നെ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്ക് ണത് ആ ഒരു ദിവസം മാത്രം പോയിട്ടൊള്ളൂ സ്കൂൾക്ക് പിന്നെ ടീച്ചർ അത് ത് മാറി പേദആയീന്റെസം വന്നാൽ മതിന്ന്.
ആ അതന്നെ നല്ല കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുതൊക്കെ ണ്ടാ
ഇങ്ങനെ ഇറങ്ങി താ ഇങ്ങനെ ഇറങ്ങി പോവാ എവിടെന്നുണ്ട്പ്പെ ഞാ ഇപ്പൊ കൊറേൊക്കെ ആക്കണ്ട്! ! ! ! ! ! ! ! ! ! കൊണ്ടേയന്റെസം ഇങ്ങനെ ഇറങ്ങി പോണീന് കൊറെേ ആക്കണ്ട്.
പോവ എങ്ങോട്ടാന്നച്ച നമ്മള് പുടിചെച്ച ബലാണ് നമുക്ക് ശക്തി കിട്ടൂല ആളെ. ഉം ന്റെമോനെ മോന് ചെർതാണ് മോനും പുടുചോക്കും പിന്നെ മ്മി ഞാനൊക്കെ കൂടണ്ട് പുടിച് കേറ്റലാണ്.
ആ ആ അപ്പൊ ഒരു ശക്തി ഇവരെന്നെ അറിയണില്ലല്ലോ നടക്കുന്നയ്.
അറീല ന്നട്ട് നേരെ പോവും ആഹ ഉം രാത്രി ഇതെന്നെ ഇമ്മ ചാവി ഇട് ത്തക്കലാണ് പിന്നെ ഞങ്ങൾ രണ്ടു പോറം വാ ചാവി ഇടും. ന്നാലും ഇപ്പൊളും ഇറങ്ങി പോണില്ലെങ്കിലും നമുക്കൊരു പേടിയാണ്.
പേടിയാണ് അതെ നമുക്ക് ഇതെന്തായി നമുക്ക് ഉറങ്ങുമ്പോ ഒരു സമാധാനം ഇല്ലല്ലോ.
ധാനം ഉണ്ടാവൂല.
ആ അതെ വാതിലൊക്കെ നല്ലവോണം പൂട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിത് ഇങ്ങനെ ! ! ! ! ! ! ! ! ! !
പോണൊക്കെ ഇണ്ട് ഞങ്ങക്ക് മൂ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട്പ്പോ വരാണ് പിന്നീം. മാറിയതാണേ മാറിയതരുന്നേ പിന്ന വര പിന്നീ വന്നതാ. പിന്നീ ഇങ്ങോട്ടന്നെ.
അപ്പൊ അവിടെ എന്തോ പ്രശ്നണ്ടോ?
എവിടെ നമ്മളെ വീട്ടില് സ്ഥലത്തിന് കൊഴപ്പൊന്നുംല്യ പിന്നെ ഈ പോ പോൂക്കുവരുവിന്റെ പ്രശ്നംണ്ട് എന്നൽ ചെറിയരു പോക്കുുവരുവ് പട്ടാണെന്നും ആ ഒരു ഇതിൽ പെട്ടതാണ് ക്ലാസ്സിലാണ്ട് ആയിരുന്ന അതിന്റെ മ മോള..... ദിവസോക്കട അയിന് ശേഷം തന്നെ.... ആക്സിഡൻണ്ടായി കാക്കാന്റെ മോനിക്ക് തൊ ചെവിടുന്ന് ചോര വന്ന് പിന്നെ കാക്കാക്ക് ഭയങ്കര ഡേ ഇതാ ന്ന് താടല്ലോക്കെ പൊട്ടി ഇക്ക കമ്പിയൊക്കെ ഇട്ട് കാൽ ഇങ്ങനെയക്കെ ഇത് താടാ കൈത്തോക്കൊക്കെ പൊട്ടി ഇതായിന്ന് ബാക്കിയിട്ടൂലായിരുന്നു പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് കയ്ച്ച് ഇല്ലതാ രണ്ടാള് പിന്നെ വബൈ ക്കുമേന്ന് വീച്ചലായി ഭാര്യയും ആ അവര് രണ്ടാളും കൂടി ബൈക്കുമേല് വരായിരുന്നു മൂ നാലാളുണ്ടായിരുന്ന് അൽദേ മൂത്ത മോനും അവന്റെ ഉമ്മിയും രക്ഷപ്പെട്ട് കാക്കാക്കും അനി അയിന്റെ മനി ക്കും ഭയങ്കര ഇതായിരുന്നു ഉം
അത് ശരി
ഇടും പിന്നെ അതൊക്കെ മാറീന്റസാ വീണ്ടും കൈ ഇതായി വിട്ട് ഒരു കൈ പിന്നെ പ്ലാസ്റ്റർ ഇട്ടക്കണ് ഇപ്പം പടുത്തത് വെട്ടി അപ്പൊ തന്നെ എന്തൊക്കെയേ ഇണ്ട് വീട്ടില് അതുകൊണ്ടാണ്
അതാണ് എന്താണെങ്കിലും മ്മ് ഉസ്‌താന്റടുത്ത് പോയിട്ട് അയിനുള്ള എല്ലാത്തിനുള്ള പരിഹാരം ഇങ്ങക്ക്
ആ അതാണ് ഉം ആ അതന്നെ മോ തന്നെ മോൾക്ക് ഇസ്കൂൾ പോയി കി ട്ടിയാ മതിയാനു മക്കക്ക് മാത്രല്ല നമുക്കൊരു സമാധാന കുട്ടികളെകൊണ്ട്
അതേ കുട്ടികള കൂട്ടത്തിലാവുമ്പഴ്‌ അങ്ങനെ ഉണ്ടാവുമ്പഴും കു ഇപ്പൊ ഇതുണ്ടാവല്ല മറ്റേത് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴും കുട്ടിക്ക് എന്തോ പോലെ ഉണ്ടാവുവേ
ആ നമ്മുക്ക് അതന്നെ അതേയ് പത്ത് വർത്താനം പറയണതന്നന്നെ ഉള്ളൂ മനസ്സിന് നമുക്കൊരു വെഷമുണ്ട് അതാണേ ഇയാള് ഇങ്ങനെ ഇങ്ങനക്കെ ആവുമ്പോ നമുക്കൊരു വെഷ്
പിന്നെന്താ അതെന്തായാലും ഉൻ ണ്ടാവുല്ല എന്തായും പ്രയാസൊന്നും വേണ്ട അതൊക്കെ ശരിയായിക്കോളും ഉം അതിപ്പൊ പ്രശ്ന ഇല്ലാത്ത പരിഹാര ഇല്ലല്ലോ അപ്പൊ ഇതൊക്കെ കൊണ്ടുപോവലും പിന്നെ നോക്കിക്കലൊ ക്കാവുമ്പോ തന്നെ അങ്ങ് ശരിയാവും ശരിയാവും ശരിയാവും
ച്ച് ഇതിന്നെ എങ്ങനാ കൊറേ കാണിച്ചിക്കുന്നു ആ നല്ല നിസ് കാരക്കൊള്ള കുട്ടിയരുന്നേ അപ്പൊ നിസ്കാര ക്കാ നിസ്കാരൊന്നും ഇല്ല്യ ഇപ്പൊ മറ്റേ നിസ്കാരൊക്കെ നല്ല ഉണ്ടായിരുന്നു
അപ്പൊ അയിനുള്ളത് തോന്നുന്നുണ്ടാവൂലാ അതിന്റെ ഉള്ളിൽ ഒരാള് കെടക്കല്ലേ
അതാണേ
അപ്പൊ ഇങ്ങനെ തോന്നിപ്പിക്കും നിസ്കരിക്കണ്ട നിസ്കരിക്കണ്ടാന്ന് ഇങ്ങനെ പറയുന്നുണ്ടാവുവേ പറയുന്നുണ്ടാവും ഉം ഉം ഉം അതിന്റെ നമുക്ക് ഇത് മേല് കെട്ടാൻ അയിക്കല്ലോന്ന് കൊടു
ആ യിക്കല്ല് കൊ തന്നെക്കണേ എന്റെ അയിക്കല് ഉണ്ടേയിർന്നു അയില് ഒരയിക്കല് ഇപ്പൊ കെട്ടിക്കണ് രണ്ട് ഐക്കല് ഒഴിവാക്കാൻ പറഞ്ഞ് പിന്നെ അത് പിന്നെ എന്തെങ്കിലും ആൾ ഉണ്ടാവും ആ അതാണ് കൊറേ ആ നമ്മള് കൊണ്ടോയ കൊറേ ഡോക്ടറെ കാണിച്ച് അഡ്മിറ്റ് ആക്കി ഒരു കാര്യോ ഇല്ല
ഏയ് ഇങ്ങനത്തേന് നമ്മള് അഡ്മിറ്റാക്കിയിട്ട് കാര്യ - രില്ലോ ഒന്നും ആവൂല വെറുതെ കു ട്ടിന്റെ ആ അല്ല കുട്ടിന്റെ ശരീരത്തിൽ ഇങ്ങനെ ഓരോന്ന് പിന്നെ അടിച്ചു കയറ്റാന്നല്ലാണ്ട് അതിനൊന്നും ഉപകാരല്ല
വെറുതെ ഒന്നും ഉണ്ടാവലില്ല്യ ഒക്കെ ഒരിത് ഉം അതൊക്കെ ആയിട്ട് ആഹ് ഇങ്ങ് ഒരു സ്ഥലത്ത് കൊണ്ടോവാം പച്ച എന്നിട്ട് എന്ത് ഇണ്ടായി എന്ത് ഇണ്ടായി
എപ്പളും എന്താ പറയാ ഒന്തേലും കഴിക്കുമ്പോതന്നെ മേ മേലൊക്കെ കൂടെ എന്തൊക്കോ പിന്നെ ഛർദ്ദിക്കാൻ വരാ ഇല്ലെങ്കില് തലറങ്ങാ ആഹ തലകറങ്ങ അങ്ങനത്തെൊക്കെ ഓരോരിതാണ്. ഒരു ക്ഷീണം പിടിക്ക ഒരു ഉസ്താവിന്റെ അടുത്തേക്ക് പോയി എന്നിട്ട് ഉസ്താാവ് ഒഴിപ്പിച്ചാട്ട് വിട്ട്
എവിടൊയിുന്ന അത് അത് എവി
ആലിഞ്ചുവട് ആലിഞ്ചുവട്.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
ആഹ ഞാാനങ്ങക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറ ആഹ് ഇതിലുണ്ടല്ലോങ്ങക്ക് ഞാൻ മെസ്സേജ് അയച്ചില്ല ഇപ്പൊ നമ്മൾ അറിയുന്നതല്ലേ നിങ്ങള നമ്പറിലല്ലേ ഞൻ എപ്പഴും വിളിക്കലേ അതും മറന്നേ നിങ്ങൾക്കും മറവി് കൂടുതലാണ്
എത്രൂട്ടിളങ്ങക്ക്
അതൊക്കെ മറന്നോ
തെവിടെേന്ന നമ്പർ പറഞ്ഞ തന്നാളീട്ടാ
ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല മോള വിടെ മോളെ ഇല്ലല്ല മോളെ ഇവിടുത്തേനും കാണിച്ചിരുന്നേ
പേര്റിഞ്ഞ ഇവിടെ ഈ ഓലപ്പീടിയക്ക് ഓലപ്പീടിയ
ആ ആഹ ഇവിടെ ആലിഞ്ചുവട് ചെമ്മാടൊക്കെങ്ങക്ക് അറിയോ?
ആലിച്ചോട് ചെമ്മാട് എന്റെ താക്കാക്കാന്റെ ഭാര്യ അവിടെയണേ ആ ബാതൊക്കെണ് കുണ്ടൂര് കുണ്ടൂര് കുണ്ടൂര് കുണ്ടൂര്
ആ പക്ഷെ അറിയണവരുണ്ടെങ്കിൽ ചോദിച്ചഞ്ഞ പോവാൻ സുഗാണ് എന്നിട്ടിപ്പത മോൾ ഉഷാറായി എന്തും കഴിക്ക ഏ എല്ലാ ഉഷറായി ഇതുപോലെ ണ്ടല്ലോ ഒരു സംഭവം ഇട്ട് ഒഴിപ്പിച്ചായിട്ട് വിട്ട് മേൽ തിന്ന്
അതന്നെ
പറയ ഞാൻ പോവൂല എന്താണ് ഏതാണൊക്കെ ഇങ്ങനെ ചോയിക്കെനു. എന്നിട്ട് ആ ഇറക്കി അങ്ങോട്ട് വിടീപിച്ച്. എന്നിട്ട്, ആ, ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നുണ്ട്, അങ്ങനെ വിടീപ്പിച്ചതിന്റെ ശേഷാണ് എന്തായത് ഭക്ഷണം കഴിക്കാനും പിന്നെ ഇപ്പൊ എന്ത് കഴിച്ചാലും ഒന്നും ഒരു കുഴപ്പമില്ല ഉഷാറായി നടക്കുന്നതാ. നിങ്ങൾ ഹസ്ബന്ഡിന്റെ അടുത്തേക്ക്‌ അടുത്തുക്കൊക്കെ പോയി
ഏ. എക്കിന്റെ മോള എങ്ങനെ നന്നായ മതിയായിരുന്നു. അതാണ്ക്ക്.
ന്നെ. ഇപ്പ. എത്രയിന്നുറിയോ. ഇതൊന്നും നമ്മളറിയുന്നില്ലല്ലോ. തെന്തോ സുഖല്ലായിട്ട് എത്രങ്ങാനും മെഡിസിനാണ് ആയുർവേദിക്കും ഇംഗ്ലീഷോക്കെ കുട് ച്ച് നടന്ന് അത് അതന്നെയാണ് ഈ കുട്ടിക്കു. ഞമ്മക്കിത് അറിയുന്നില്ലല്ലോ കുട്ടിയമാർക്കെല്ലാം കുടിക്കുന്നായിരുന്നു. കുടിച്ചിട്ടും കുടിച്ചിട്ടും ഇതെല്ലാം ഛർദ്ദിക്കാൻ ഇതിനന്നെ വരന്ന്. അപ്പൊ സംഭവം ഇങ്ങനാണ്. ലാസ്റ്റ് ഇപ്പ എത്രെ രണ്ട് വർഷം കഴി ഇങ്ങോട്ട ത്തീ ക്കുന്നത്. അപ്പൊ അത്രീം ഇത് ഇതിങ്ങനെ അനുഭവിക്ക ക്കല്ലേ
ആ. അതാണേ.
എന്തായാലും ഇൻഷാഅല്ലഹ് ഞാൻ വിളിച്ചു പറയണ്ട്ട്ടോ
ആഹ ആഹ ആഹ പച്ച മാറില്ലേ
ഓ ഇപ്പൊ ഉഷാറായിക്ക് ഇൻഷാ അള്ളാ ശരിയാവും ഞമക്കെല്ലാം ശരിയാക്കാം ശരിയാക്ക ആഹ ശരി ശരി ആ
പവരഞാണ്